ഹലോ സുഖല്ലേ
ആഹ് സുഗാണ് ഇന്നല്ലന്ന്
ഉ കുട്ടികളെക്കെ വന്ന സ്കൂൾ വിട്ട് എത്ര കുട്ടികളുണ്ട്
മൂന്നാളുണ്ട്
ആഹ് എത്രല്ല കുട്ടികളൊക്കെ
ആഹ് അഞ്ചിലാണ് മൂത്താള് മറ്റവരു ഒന്നില് യു കെ എൽ കെ ജിയില് അഹ് അല്ല അപ്പഴ അടുത്ത് തന്നെയാണ് നടന്ന കൊണ്ടിരാൻ പോകും
ആഹ് ആഹ് മഴണ്ടോ
മഴ വരുന്നുണ്ട് ന്താവോ
ആഹ് ഇവിടെയും തന്നെ നല്ല മഴക്കാറുണ്ട് ഉച്ചക്കൊക്കെ നല്ല മഴ ഇണ്ടെനിട്ടോ വെയിലും മഴയാണ് ഇന്ന്
ആഹ് അപ്പൊ ഉച്ചക്കെ മഴണ്ടോച്ചാ ഇങ്ങനെ ചാ
ആഹ് അതന്നെ നല്ല മഴ ഇന്നലത്തെ മിഞ്ഞാത്തെ അത്ര മഴല്ല
ആഹ്
ഉം
പിന്നെന്താ പ
പിന്നെന്ത് ഹസ്ബൻഡ് വർക്ക് ഇവിടെണ്ട് മക്കളൊക്കെ ഉണ്ട് ഇവിടെ ചെറുത് ഫോണ് കിട്ടായിറ്റേ ആഹ് ആഹ് ഓല്ക്ക് അതന്നെ ഫോണ് എപ്പോഴും ഫോണ് മൂത്തോല അടുത്തായ പിന്നെ ഓല എടുത്തേക്കാരം ഇപ്പൊ ഒലെടെ വെച്ചപ്പോ ഓക്ക്
ആഹ് ആഹ് എത്രളുണ്ട്
മൂന്നാള്
ആഹ് ആഹ്
വലുത് ഡിഗ്രി സെക്കൻഡ് ഇയർ ചെറുത് പത്തിപ്പോ കഴിഞ്ഞ രണ്ടാമത്തെ പത്താം ക്ലാസ്സ്‌ ഇപ്പോ കഴിഞ്ഞു മൂന്നാമത്ത ഓക്ക് ആഹ് കിട്ടിയ പിന്നെ പ്ലസ് വൺ ചേർത്തു മിഞ്ഞാന്ന് ചേർത്തു ഉ മോള് ചെറുത് പിന്നെ നാല് വയസാ
അതല്ലാ ഒക്കെ ആൺകുട്ടികളല്ല ആൺകുട്ടി
ഏ
പെണ്ണാണോ
വലുത് മൂത്തത് ആണ് രണ്ടാമത്ത് ചെറു തും പണ്ണ് എന്ത് ഓൽക്ക് പണി ഭർത്താവിന്
അല്ലെ ആഹ് സൗദിലാ?
അല്ല ദുബായിൽ ആ
ദുബായ്ലോ
ആഹ്
ആഹ എന്ത നിങ്ങ ഇന്റെതു അടുത്തെന്നെ സൗദി ഇവിടെ ജിദ്ദിയിലാ. അ എത്രായി പോയിട്ട് ഏ
പ്പൊ വന്നു പോയതാ
ആ ഇപ്പൊ വന്ന് പോയതാ ഇപ്പൊ ഈ മൂന്നാം തിയതിക്ക് ഒരു മാസാവും അന്റെതോ?
ഇവിടെ ഈ എന്താ പറയാ ഈ ഏപ്രില്ല് ലാസ്റ്റ് പോയത്
ഏപ്രിൽ ലാസ്റ്റ് ല്ലേ
ആഹ് ഞങ്ങളിപ്പൊ ഹൗസ് വാമിങ്ങിപ്പൊ കഴിഞ്ഞിട്ടില്ല്യ രണ്ടൂസം മുമ്പായിരുന്നു അത് കഴിഞ്ഞ് ആ ഒരു ഒരു മാസം രണ്ടാസം നിന്ന് ഇന്ന് അയിനു വന്നായിരുന്നു
അയെന്നെ വന്ന് വീട് കയറ്റി ഇതാവുമ്പോത്തിനും ഓൽക്ക് പോകാനു ആവു
അതന്നെ അതില് ആ പണി കഴിഞ്ഞേൻ്റെ കഴിഞ്ഞിട്ട് ഹൗസ് വാമിന്റെ തലേന്നാ വന്നേ ഞങ്ങള് പറഞ്ഞതേരുന്നു ഓ ഇവേതായാലുണ്ടാവ്ല്ല
ഏഹ് കമ്പിനി പണിയാ? ആഹ് അങ്ങനാവുമ്പോ ലീവിട്ടൂ പഷേ ശമ്പളം കിട്ടൂലെ ലീവിന്?
ലീവിന് ആദ്യം കിട്ടിര്ന്ന് ഇപ്പൊ കിട്ട്ണ്ല്ല ർഞ്ഞ്കേട്ട്.
ഇന്റെ അനിയെനൊക്കെ അതേപോലെ ഓന് ലീവിനൊക്കെ ശമ്പളം കിട്ടി വ ഇ ഇത് മൊബൈലിന്റെ കടീല് ഓൽക്കെന്താ ജോലി?
ഒരു ഈ ഫ്ളാറ്റ് അത് നോക്കി നട്ത്താ
ആഹ് പിന്നെ ഉം അപ്പൊ ഒരു ആറുമാസത്തെ ലീവ് കിട്ടൂല?
ആറാസത്തിന് ഒന്നും ലീവ് ഇല്ല്യോല്ല മൂന്ന് മാസാണ്. ഷെ ഇല്ല വീട്ടിലാ അത് ഓര് ആദ്യം സൗദീലേര്ന്നു പിന്നെ അത് ക അത് പിന്നെ ഈ കൊറോണ ടൈമിൽ അത് ഒഴിവാക്കി വന്ന് പിന്നെ പോയി
ആഹ് ആഹ്
കേക്കു അത്
ദുബായില് പോയിന് ഇതും ദുബായിൽ പോയി ക്കാണ്ട് ഒര് ഏഴ് മാസം എട്ട് മാസം നിന്ന് അയ്ല് അവടെ സാലറി നമ്മളെ സൗദിത്ത് അത്ര ഒക്കൂലർഞ്ഞാണ്ട് അത് ഇതാണ് അർഞ്ഞാണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അർഞ്ഞാണ്ട് പിന്നവ്ട്ന്ന് പോന്ന്
എന്തിഷ് അഹ് ആഹ്
അവിടെ ഒരു വർഷം ഇവടെ നിന്നാണ്ട് പിന്നെ പോയ പോയി പിന്നിം അങ്ങട്ടന്നെ പോയി ജിദ്ധീക്കന്നെ പോയി
അഹ് ആഹ് എന്താച്ചാലേ സൗദി ദുബായി വെച്ച് നോക്കാണെങ്കിൽ സൗദയിയില് എന്നന്നെ അത്ര ചെലവില്ല ദുബായി
ആഹ് അത് ഭയങ്കര സാധൻത്തിനും ഒക്കെ ചെലവാണോൽക്ക് ഉം സാലറിം കൊർവാണ് പിന്നെ ചെലവും കൂട്തലാണ് ആഹ് ഇവർക്കർഞ്ഞ പിന്നെ ചെലവും റൂമൊക്കെ റെസ്റ്റോറന്റ് ആയണ്ട് പിന്നെ അത എന്തെ പിന്നെ അതല്ല സ ഇത ഓരോ തി തീ ഇതിന് മാറ്റണ്ട് റിയാലിനും തീ തി നൊക്കെ എന്താ മക്കള് ചായ കുടിച്ചോ
ചായ ഇല്ല കുട്ച്ചാ വന്നിട്ടില്ല അയ്ഞ്ഞർ ഞ്ഞെ വന്ന പാടന്നെ ലാപ്ടോപ്പ് കാണാൻ പോയിട്ട് പിന്നെ ഇവടെ എത്തിട്ടേ ഇപ്പോ അയിന്റെ ഇള്ന്ന് മുന്ന്ന്ന് നിങ്ങിപ്പോ ഇതേ കൊടുക്കണം
ആരക്കല്ലേ വീട്ടില് ആ ഇങ്ങളന്നെല്ലേ ഉള്ളൂലേ അതാ പാട അവടെ എട്ത്താ ഉം ആരൊക്കല്ലേ
എളച്ചന്മാര് രണ്ടാള്ണ്ട് പിന്നെ അത് കല്യാണം കഴിഞ്ഞാണ് പിന്നെ ഉമ്മപ്പാ പിന്നെ ഉപ്പാന്റമ്മ ഇന്റെ വീട്ടില് വാപ്പൻ്റെമ്മ ഇവടെ അവടെ ഉമ്മാൻ്റെ അവടെ എന്റെ വീട്ടിക്ക് ഞങ്ങക്ക് ഞാൻ പെരുത്ത ആൾക്കാരാണ്
ആഹ് വലിയ കുടുംബാല്ലേ
അഹ് ആഹ്
ജ വൽ
അല്ല ഞാൻ മൂത്തോലാ പർഞ്ഞേ
ഏഹ് കല്യാണം കയ്ച്ച്ണോ ആങ്ങളാരൊക്കെ
ആങ്ങളാരില്ല അതന്നെ ആഹ് ഒരാള് കൂടിണ്ട് അവള് പഠിക്ക
ഏഹ് പിന്നെ ഉമ്മി ഇപ്പക്ക ഇല്ലാ അപ്പ നിങ്ങളെല്ലാരും കൂടുമ്പോ നല്ലരസ സം ഉണ്ടാവുവല്ലോ ഉം അടഞ്ഞിക്കാ ആരില്ലെങ്കിലും ആരുണ്ടാവൂല്ല ഏഹ്
ആഹ് അവർക്ക്ടെ അവിടെ വീടുണ്ടാക്കണ്ടാ പിന്നെ അവിടെ തന്നെ അവ നാട്ടിലുള്ള തന്നെ ഒ അവിടെ തന്നെയാണേ
ഏഹ് അവിടുത്തന്നയണ ഇക്ക കല്യാണം കഴിച്ചത്
ആഹ് അടുത്ത്ക്കണ് അപ്പൊ പിന്നെ അലക്കെ ഇവിടെ ഇല്യാണം ആഹ് അപ്പൊ പിന്നെ ഇവിട നിന്ന് ഇവിടെ ഉന്മന്റെ ആഹ് ആളാവും ആളുകയും ചെയ്തു
അന്റെ ഉപ്പാക്കെന്തെങ്കിലും പണി ണ്ടോ
ഉപ്പക്ക് പണി ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ നാല് നാലഞ്ച് വർഷമായിട്ട് സ്ട്രോക്ക് വന്നിട്ട്
ആഹ് ഉം അവിടപോ ചെലവിന് കാട്ടിയപ്പൊ
ഒര് മോനുണ്ട് ഓര്ണ്ടല്ലോ
ആഹ് ആഹ് താത്തല്ലേ വരുമാനം ഉണ്ടോ
വരുമാനം അങ്ങനെ വരുമാനം ഒന്നും ഇല്ല ഉപ്പ നാട്ടിൽ കഴിച്ചില്ല ആളാണല്ലോ ര് വെട്ടണന്ന ഇങ്ങനെ ആകുമ്പ പിന്നെ ഇണ്ടാവില്ലല്ലോ ആഹ് അതന്നെ അയിന് നോക്കാൻ തന്നെ ഒഴിവൂന്ന
പിന്നെമ്മക്ക്ക്കൈ മാത്രം വളന്നാ വേണ്ടാ പിന്നെ ഒള്ത് വേണ്ടന്ന്
ആഹ് ആഹ് അതന്നെ അതുല്ലൃ
അതുല
ഉം ആഹ്
എന്നാ പിന്ന നമുക്ക നമ്മക്കാണുൾക്കന്നെ കഴിഞ്ഞു നമ്മുടെന് ഇങ്ങനെ പോവുക എന്നിട്ട് വരിക കടം വെക്കുക ഓരോ വീട് വെക്കുക അത് വിട്ട്ക
ആഹാ അതിനനന്നെ ഉള്ളൂ കാരണം ഇപ്പൊ ഉ
ഓരോ വീടയറ്റുമ്പോത്തിന് ഓരോ കടങ്ങള് അതിന്റെടെക്ക് കുട്ടികളെ പഠിപ്പ് കാര്യം ഒക്കെ വേണം ഏതായാലും
അങ്ങനെ ഏതൽ അൽഹംദുലില്ല അങ്ങന പോകണ്ടേറിയ അതന്ന അല്ലാന്നാ പിന്നെ നമ്മുക്ക് അവനന്നട്ട് പോവ
ആഹ അതന്നെ അയച്ചാൻ വെച്ചാലേ
ആഹ്
പിന്ന നമ്മള നല്ല ജീവിതൊക്കെ അങ്ങനങട് കഴിഞ്ഞു പോകും
ആ അതന്നെ അന്നെ ഇണ്ടാവുള്ളൂ അല്ലാത ലൈഫില്ല്യ
ലൈഫില്ല അതന്നെ അവിടയാ പിന്നൊരു അമ്മക്കൊരു ഉമ്രക്കൂടി പോവാൻ പജ്ജല്ലേ
ഇവിട സൗദി
സൗദിയിലാണീ പോവാ സൗദയിലായിന്ന് പിന്നെ അന്നൊന്ന് പിന്നെ കൊണ്ടോണ തോന്നി
ആഹ് അതന്നെ
അല്ലെ നമുക്കി ഗ്രൂപ്പില് ഓലക്ക് കൊണ്ടാൻ കഴിയില്ലേ ഗ്രൂപ്പിൽ പോയാൽ ഓല ഉണ്ടാകും നമുക്ക്‌ ഒരു ഇതാണ് ഇത് പോലും ഇങ്ങനാമ്പോ പിന്നെ ഓരെ കാണൂല ഓര് ചെയ്ത്ക്കണോ ഓര് പൊയ്ക്കണോ
ജിനും പോയിരുന്നു പ്പ പിന്നാണേ അത് പറ്റാത്തായത്‌
അന്നൊക്കയ്ഞ്ഞ സുഖേനേ ഉുമ്രക്ക് തനെ പോവുക ഉുമ്രവിസക്ക് തനെ പോകുക എന്നിട്ടും അങ്ങനെ കേൾക്കാ
ആഹ് ഇല്ല അതല്ല അന്ന് ഹജ്ജും ചെയ്യാരുന്നു
ആഹ് അന്നജും ചെയ്യേലെ
പിന്നെ കൊറച്ച് പേരാണ് പോന്ന്ണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും ട്ടിലാ അങ്ങനെ ഓരോ നിബന്ധന വെച്ചെ ഉ അതുകൊണ്ട് അത അവിടെ നിന്നപ്പ ആ ഒരു ഇത് കിട്ടി
ആഹ്തന്നെ അതവിടെ കിട്ടുമ്പോ അടെ നിക്കുമ്പാതക്കെ പറ്റുവേ
അത അല്ലാതപ്പോ പ്പൊ ഐനായിട്ട് നമ്മ പോവൂലാ
പോകൂ ആ അതന്നെ നാൾ നാട്ടിൽന്ന് പോണ നമ്മള അവിടെ നിക്കണവർ ക്കല്ല നാട്ടിന്ന് പോമ്പ നമുക്കതൊര് പ്രയാസാണ്
ആഹ് അതന്നെ ങ്ങള് പൊയിനാ
ഇല്ലെ ഞാൻ പോയിട്ടില്ലേ പോണം പോണം അതേപോലെ കുട്ടികള് കൊറെ മുന്നുംഇതെടുത്ത പോകാ പോകാെപറയും അപ്പൊ ഇങ്ങനെ അല്ലാന്റെ വിധി എത്തിയിട്ടുണ്ടാവില്ല
ആ അതന്നെ
നമ്മുക്ക് നമ്മുക്ക് വിധിച്ചിട്ട് നമ്മുക്ക് മോഹം ഇണ്ടായിട്ട് കാര്യം ഇല്ലല്ലോ അള്ളാന്റെ ദുമാണ്ട് എന്ത് കറിയൊക്കെയാ ഇന്നിട്ട്
എങ്ങനെ കറി മീൻ കറിയാണ്
ഉം അത് ഒറ്റക്കു നിക്കൂല
ആഹ് ഒറ്റയ്ക്ക്
ത്തിൽ തറവാട്
തറവാട് അടുത്ത് തന്നെയ പക്ഷേ എന്നാരും വര വന്ന വരില്ല ഫസ്റ്റ് നമ്മക്ക് ആദ്യമായിട്ട് പോവന്ന് പോകുമ്പോ അതി ല്ലേ ഉണ്ടാവുമല്ലോ ഒരു ടെൻഷൻ ഒക്കെ അന്നൊന്നും ആരും വന്നില്ല പിന്നെ ഇപ്പ ആരും വേണംന്നില്ല
ആഹ് അത് തന്നെ അന്നാണ് നമ്മുക്ക് നമ്മടെ ഒപ്പം ആൾക്കാര് വേണ്ടിയത് നമ്മ ആ കൂട്ടത്തി കൂടെ നിന്ന് പോരുമ്പോ
ആഹ് പക്ഷെ അത് അതന്നാ ആരുമില്ല ഇല്ല പിന്നെ ഇപ്പ എന്താ പ്പൊ
പിന്നെ ഇപ്പൊ അമ്മക്ക് ഇപ്പം ഉം നല്ലാക്കു തവക്കലാക്കിയൊരു കട
അതേല്ലേ പിന്നിപ്പോ നമ്മള് മരുമാൻ കൊടുത്ത പിന്നെ നമ്മള് പേടി പേടിയൊന്നുല്ല എന്നാലും ഇടിമഴയൊക്കെ വരുമ്പോ ആഹ് വീട് തൊട്ടടുത്ത് ഒണ്ട് ഒരു വീട്
ന്നേരെ
മുറ്റത്ത്ങ്ങനെ കളിച്ച്ണരണ്ടാള്ണ്ട്.
ഓൽ രണ്ടാൾ തറവാട്ടിലുണ്ടോ?
അവര് തറവാട്ട്മേ ആണ്
ഓലുണ്ടാ ആണുങ്ങളുണ്ടാ
ആണ്ട് ഒരാൾപ്പോ പോയി ചെറിയാ ൾപ്പെ കല്യാണം കഴിഞ്ഞ് ഇപ്പം മൂന്നാസാവ്ണ് ഓം പോവാനായി.
ഉം
മറ്റേ ആള് പിന്നെമ്പടെ നാട്ടില് പണി തന്നയയാണ്.
ഏഹ് ഉമ്മാക്ക് പ്രായോണ്ടന്നിട്ട്.
മ്മാക്ക് പ്രയം വലിയ പ്രയം ഒന്നുല്ല ഉമ്മ പണിയൊക്കെട്ക്കും.
എൻ വെരൂലെ.
മ്മ ഏഹ് വെര്ല്ണ്ട്.
വന്ന് പോയിക്കാരം.
ആഹ് വന്ന് പോവും നിക്കല് ഇപ്പക്ക്പറ്റൂല. പ്പാക്കെ ആഹ് ണ്ടായിട്ടില്ല ആഹ്. പ്പൊ പണിഞ്ഞെരുമ്പേ പ്പൊ ഒരു കടെലാണ് ര് തിരൂര് ഒര് ജ്വല്ലറീലാണ്. അപ്പൊ പിന്നെ. രാവിലെ പോവുമ്പോത്തിന് അയ്ന്ള്ള കറിം ഇതൊക്കെ കൊണ്ടേവും അപ്പൊയ് എന്തെങ്കിലും. കൂട്ടാനായിട്ട് അങ്ങനെക്കെ കെണ്ടോവും അതൊക്കെ ഉണ്ടാക്കണം. ഒക്കെ മ്മന്നെ മ്മ നല്ല പണിയെട്ക്കും ങ്ങനെ എ അട്ചേകു ചെകിട് നനയുവോ ഒക്കെ എടുത്ത് കൊടുക്കുവോ
ഉം ഞമ്മക്കൊക്കാർന്നത് എല്ലാരും ഉണ്ടാവുമ്പോ നമ്മക്ക് ണ്ടാക്കാൻ മ ഇഷ്ടെയ്ക്കാരം. ഒറ്റക്കാമ്പോ മ്മക്ക് തിന്നാണ്ടാക്കാൻ മടൃയാണെ.
ണ്ടായിട്ട് ബാക്കൃവാണ് മക്കക്കൊന്നും പറ്റൂലല്ലോ.
റ്റുല്ല നമ്മക്ക് പിന്നെ അപ്പ മ്മക്കെരുണ്ടാക്കൊരുഷാറുല്ല, മറ്റേ മ്മക്ക് ആരെലൂണ്ടെങ്കി നമ്മ ക്ക് ണ്ടാക്കാനും ത്‌ ന്നാനോക്കെ
അ അ അമ്മ വരൂട്ടാ ചെൽപോ കൂട്ടാനൊക്കെ അങ്ങനെന്തെങ്കിലു അവടെപിന്നെ ഈ എടക്ക് ഈ താഴ അങ്ങൻത്തെ കുത്താനെളൊക്കെ ണ്ടാവൂലേ താ അങ്ങൻത്തെ സാധനങ്ങളൊക്കെണ്ട്. ആഹ് ഹ് ഹ് അതെന്നും എടക്ക്ണ്ടാക്കും ഇന്ന്പ്പന്തേനി ഈ വായത്തണ്ട്
ആഹ്.
ന്ത് പറഞ്ഞു അ അങ്ങനെ അമ്മള് ഒരാൾക്കായിട്ട് ആപ്പൊ ഇപ്പ കൊണ്ടേവുതിന് ഇപ്പ എല്ലാര്ക്ക തില് കൊണ്ടേവും അവിടെല്ല എല്ലാര്ക്കിഷ് ചെറിയെതെയ്ക്ണു അവ്ടെ കറി തെക്കെണ്ട് ന്നാലും കൊണ്ട്അവടെല്ലണ്ട് ന്നാലും
ആഹ് ആഹ് അതെന്നെ ആഹ് ഹ് ഹ്. അങ്ങനെ കൂട്ടാണ്ടാക്കി കഴിച്ച് ചീലായേര്ക്ക് അത് കിട്ടണേ പത്തെണിയാവുമ്പളെ.
ഒന്ന് ചക്കള്ളന്ന് ചക്കെര്ന്നു.
ആഹ് അൻക്ക് ത്ണ്ടോ, ചക്കിം, മാങ്ങിയെക്കെല്ലേ?
ഇൻക്ക് മ് മാ ഒറ്റ മരൂല്ലൃ ഒക്കെണ്ടായി ട്ട് ഹ് ഹ്ഹ് ഹ് അഹ്ണ്ട് ആഹ് അഹ്ണ്ട് ഒ ഒട്ട് ഒട്ടിന്റെ കൊട്ന്ന് വെച്ച്ണ് അഹ്ണ്ടാവും. അതും തെങ്ങ് അവെ അ ആ ഞി വെക്കണം പിന്നെന്താച്ചാ ഒരുപാത്ത് പാർ പ്പൊണ്, ഈ മറ്റേ ട്ട് വെട്ട്പാറല്ലെ.
വെട്ട് കരിമ്പാറെ?
കരിമ്പാറെല്ലാ മറ്റെവാ. മ്മളെ ഈ മണ്ണ് ആ ആ പെരണ്ടാക്ക്ണങ്ങൻത്തെ കല്ല്. ഇല്ലൃ, അതെന്താന്നാ ഈ കംപ്രൈസർ വേണം കുഴികുത്താൻ തെന്നെ.
ഉം ഉം
ഞി ആ പാത്ക്ക് നോക്കീട്ട് കാരൃല്ലൃ അമ്മക്കെൾപ്പള്ളേട്ത്ത്.
ഉം,
മുൻ ഭാഗത്തന്നെ
ഉം, ഞാൻ ഞ്ഞി പിന്നെ വിളി
ആഹ്, ആയിക്കോട്ട ന്നെയിക്കൊട്ടേ എന്നാ ശരി.